ആഹ് ല്ലേ
ആഹ് കേക്ക്‌ൺണ്ട് ആ ഇപ്പളാണ് ന്ന പറഞ്ഞിട്ട്ണ്ട് എന്തൊക്ക ന്നിട്ട് വർ ത്താനംഹി ഹൂ ഹൂ
ഏഹ് എന്താ കൊഴപ്പൊന്നുല്ല സുഖായി പോണു മയണ്ട് തോർന്നുല്ലേ ആഹ് ഓൾ ച്ച ചായകുടിച്ചി ച്ചേ ഓൾക്ക് പ്പോ നീല മാങ്ങ കിട്ടി അത്യേനെ വന്നിരുന്ന് വിള്ച്ചർഞാണ്ട് വന്നീല്ലേ രണ്ടരക്കിലോ നൂറ് പറഞ്ഞോണ്ട് ഉം
ആഹ് ഫ്രൂട്ട്സുകളൊക്കെ ആഹ് എല്ലാം കഴിക്കാൻ പർഞുക്കുണല്ലേ
ആഹ് മറ്റേതാ മുറിഉണങ്ങ ഒ ണങ്ങോളം എന്താ വാങ്ങണ ഫ്രൂട്ടൊന്നും വാങ്ങണ ഫ്രൂട്ടൊന്നും കഴിക്കണ്ടാറിഞ്ഞിട്ടെയ് വെറും പിന്നെ പഴവും എന്താ കറുകത്ത് അങ്ങൻത്തെയ് ക്കെ തിന്നീനെ
ആഹ് മറ്റേതൊക്കെ ഈ മരുന്ന് അടിച്ചണോ ഒക്കെ അല്ലേ
ആഹ് കർകത്ത് ഉപ്പേരിയും വെക്കും കർകത്ത് പോത്തതും കൊടുക്കും അല്ലാതെ എന്താ കോ
ആഹ് അതന്നെ പിന്നെ വടക്കാപ്പ അങ്ങൻത്തൊക്കെണ്ടെങ്കി പിന്നെയി
ആഹ്
അവനാന്റോടെ വാണം
ഉം
വാങ്ങണൊക്കെയ് ഈ മരുന്നു ഇതൊക്കെ അടിച്ചിട്ടയ് അത് ഒന്നും പറ്റൂല്ല തിന്ന് പോകും
ഇപ്പം കൊർച്ചൊക്കെ കൊറവ്ണ്ടാവും പ്പകാരണം ആയിൻ്റെ സീസണല്ലേ
ആഹ് അതന്നെഹും
ഉം
മര്ന്നടിച്ചാത്തതാണെലെ
ഉം
എണ്ണീമെയ്ക്കൊക്കെ ഇപ്പ കൊഴപ്പൊന്നുല്ലല്ലേ എണ്ണീമെയ്ക്കൊക്കെ
ഇല്ല എണ്ണീമെയ്ക്കും കൊർക്കാം പർഞ്ഞ്ക്കുണു ഉം ന്നാലും ഞാ തൂമിച്ചലൊക്കെണ്ട് ഉം ഏഹ് ചോറല്ല ഉപ്
ആഹ് ഉപ്പേരി തൊക്കെ ആഹ് ചെർതായ്റ്റ് എണ്ണ പാർന്ന് ങ്ങാണ്ടങ്ങനെ അല്ല തുന്നൊണങ്ങി കൈഞ്ഞാ പിന്നെ പറ്റും
ഉം ഉം
ഒണങ്ങ്യാ കൊയപ്പല്ലല്ലോ
ഉം ഉം
പിന്നെന്താ ആഹ്
കൊയപ്പൊന്നുല്ല ഇപ്പൊ ആഹ് ഓന് ഇപ്പ യു കെ ജീ ല് യൂ ക്
ആഹ് രണ്ടാമത്തെ കൊല്ലല്ലേ ഉം ഉം ഉം ആഹ്
ഞ്ഞി ക്ട്ടൺ ച്ചെങ്ങി
അതന്നെ കുട്ട്യാളെ പഠിപ്പി ച്ചണങ്കിലും ഞമ്മക്ക്
പഠിപ്പിച്ച്ണതെയ്തി ക്ട്ടണെങ്കി ഇര്ന്ന് ന്നിര്ന്ന് മൻ
ആഹ് ഞമ്മ ഞമ്മക്കാ പണ്യേരാ ഓല് ഒല്ലതൊക്കെ എയ്താനു തൊക്കെ അതന്നെ
അവ്ട്ന്നാണെച്ചെങ്കി ഓനെയ്തും പക്ഷെ എങ്ങനെ അറിയോ പറേന്നും ആഹ് പറേന്നൂല്ല
ആഹ്
പിന്നെ പ്പത് സ്പെല്ലിഗൊക്കെ അപ്പ ഇങ്ങനെ റാറ്റ് ന്നറീമ്പോ സി എ റ്റി അങ്ങനെ പർഞ്ഞ്ങ്ങാണ്ട് എയ്തണ്ടേ ന്നാലൊള്ളല്ലോ ഇപ്പൊ പട്യോള്ളു
ആഹ് അതന്നെ നോക്കീറ്റങ്ങട്ടെയ്
ആഹ് അപ്പ ഞാൻ ടീച്ചറിനോട് പർഞ്ഞ്ക്കാണ് ഔട്ന്ന് എയ്തിപ്പിച്ചണ്ടാന്ന് ട്ടൊന്നും അറീണില്ല
അത് ശെരി ആഹ്
മറ്റേത് എന്തെങ്കിലും എഴുതി ക്ട്ടെട്ടേ കെര്തീങ്ങാണ്ട് ഞാൻ ടീച്ചറർനോട് പർഞ്ഞീന്നു പിന്നെ ഔട്ന്ന്ന്നാ സമയം ക്ട്ടാൺച്ചെങ്കി ഓനോട് എയ്താം പറയോണ്ടൂ ന്ന്ട്ട് ടീച്ചറ് പിന്നെ മേശന്റെ അവടെ കൊട്ന്ന് നിർത്തീങ്ങാണ്ട് എയ്തും അങ്ങനെ എയ്തണം പഠിച്ചണ ന്ന്ള്ളൊര് ചിന്ത ഒറ്റൊന്നിനു ഇല്ല്യായി തിനാണ് മൻസപ്പ മാനം കെട്ട്ക്ക്ണത്. പിന്നപ്പ അവടെ കൊ കൊണ്ടോയി നിർത്തിയ്തി പ്പിച്ചേര്ന്നു മേശന്റ അവടെ ന്ന്ട്ട് പിന്നെ ബടെ വന്ന്ട്ട് ചോയ്ച്ചുമ്പോ ഓൻക്കൊരു കുന്തോം അറീണില്ല. അപ്പ ഞാം ടീച്ചറിനോട് പർഞ്ഞു പിന്നെ ഇഞ്ഞി ഔട്ന്ന് എയ്തിപ്പിച്ച ച്ചണ്ട ഓനൊര് വർത്താനോം പറീണില്ല ചോയ്ച്ചാല് ഞ്ഞി ബടെ വന്ന് എയ്തിച്ചോണ്ട് അർഞ്ഞു